ആ ആ കേക്കാം കേക്കാം സുഖാ ണോ
ആ സു
ആ ഇവിടെ സുഖം തന്നെ എന്തെടുക്കുവായിരുന്നു കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല സമയം ആവണല്ലോള്ളൂ പന്ത്ര് ഓ രാവിൽത്തെ കഴിച്ചു
രാവിലെ എന്തായിരുന്നു അപ്പോ സ്പെഷ്യല്
ഇന്ന് പൂരിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു
ആ ആ ആ ഇവിടെ ആ ഇവിടെ ദോശയും നമ്മുടെ മുളക് ചട്നി ഇല്ലേ അതൊണ്ടായിരുന്നു ഉം അരി ദോശ ഉം ഉം അതുകൊണ്ട് അത് കഴിച്ച് ആ അരി ദോശ ഇശ്
ആ ആ ഓ വല്യതില്ല ഇവിടെ അധികോ അരി ദോശ തണ് ഇവിടെ ഇത്തക്കും ഇക്കാക്കൊക്കെ ഭയങ്കര അരി ദോശയോട് താല്പര്യം അന്നപ്പം അങ്ങനെതാ
നമ്മള് വിടെ ആണെങ്കിൽ ഒരു ദിവസം നമ്മള് അരി അര ച്ച് വെച്ചാ രണ്ടു ദിവസത്തേക്ക് ഉുള്ളതാ എടുക്കുന്നത് ഒരു ദിവസം ഇഡലി എടുക്കും ഒരു ദിവസം ദോശ ആ അങ്ങനെയാണണം മ്മളുണ്ടാക്കാറ് ഉം വീട്ടിലപ്പം നമ്മുക്ക് അങ്ങനെ ആണ് ഇഷ്ടം ഉം
ആണോ ആ ആ ആ ഉച്ചക്കുള്ള ഫുഡൊക്കെ ആയോ
ആ ഉച്ചക്കത്തേക്ക് നി ഇവിടെ മീൻ വെക്കുന്നതേ ഉള്ളൂ മീൻ കിട്ടാൻ താമസി ച്ച് നമുക്ക് ഇവിടെ വണ്ടിൽ കൊണ്ടുവരുവചെയ്യുന്നെ അപ്പൊ അവര് വണ്ടിക് കൊണ്ടു വരുന്നത് കൊണ്ട് നമുക്ക് കിട്ടാൻ താമസിക്കും പിന്നെ അത് മേടിച്ച് വെച്ച് ഇപ്പം എ വെട്ടി കറി വെക്കുന്നതേ ഉള്ളൂ ഇന്ന് താമസിച്ച് രാവിലത്തേത് തന്നെ കഴിക്കാൻ താമസിച്ചു പിന്നെ അം ഉം ഉം അവിടെങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ടോ എന്തോ
ഏയ് എവിടെ മഴ ഇല്ല ഇപ്പല്ല ഇപ്പ നല്ല വെയിലണ്ടായിരുന്ന രാത്രി തന്നെ മഴ ഉണ്ടായിരുന്നു അവിടെ മഴ ഉണ്ടായിരുന്നോ
ആ ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു ഇടി മിന്നലെ പിന്നെ ഭയങ്കര കറന്റ്‌ ഒക്കെ ഒക്കെ പോയാര്ന്ന് ഇവിടെ പെട്ടെന്നാര്ന്ന് മഴേടെ ആ
ക്കെണ്ടാര്ന്നു ഇടി മിന്നലൊക്കെ മഴ പിന്നെ രാത്രി ഒര് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പഴാണ് മഴ ഒന്ന് ചാ ഇതായത്
ഒന്ന് പെയ്തതല്ലേ ആ ഇവിടെ നമുക്ക് ആ ഒര് പ്രശ്നണ്ട് ഇവടെ നമക്ക് പെട്ടെന്നാ മഴ പെയ്ത് കഴിഞ്ഞ് മഴയെല്ലാം കഴിയുമ്പോഴായിരിക്കും ഇടിവെട്ടി നല്ല ഇടിയും കാണും മിന്നലും കാണും ആ നമുക്കപ്പൊ പേടിയാ നല്ല ഇടി പിന്നെ കരണ്ടു അങ്ങ് പോകും വേഗം കരണ്ട് പോവേ അവിടെ എങ്ങനാ കരണ്ടൊക്കെ പോവോ
ആ ഇവിടെയും മഴപെയ്ത കരന്റ് പോകും എടക്ക് അങ്ങനെയൊന്നുല്ല ഏകദേശം ചില സമയത്ത്
ഉം
ഉം ഇങ്ങനെക്കെള്ളത്
ഉം അപ്പൊ കുട്ടികളൊക്കെ രാവിലെ വിട്ടോ സ്കൂള് വിട്ടോ
ആ മോള് സ്കൂള് പോയി മോന് ഇവടെണ്ട് കൊഴപ്പൊന്നുല്ല ഇന്ന് നല്ല ഉഷാർല് പോയിട്ട്ണ്ട് സ്കൂൾലേക്ക് കൊഴപ്പൊന്നുല്ലാതെ
ആ പുതിയ ഡ്രസ്ക്കെട്ടാണോ പോയത് പുതിയ കൊട ആ പുതിയ ഡ്രസ്സ്‌
പുതിയ ഡ്രസ്സ് പുതിയ കുടാ ഇനിത് കൊർച്ച് ദിവസത്തേക്ക്ണ്ടാകും അത് കഴിഞ്ഞാ പിന്നെ മടിയും കാര്യങ്ങളൊക്കായി ഇനി സ്കൂളിലേക്ക് പോവാൻ മടിയൊടങ്ങും പിന്നെ മഴക്കാലൊക്കായില്ലേ
ആ അതെ അതെ ഇനിയിപ്പോ ഇന്നിപ്പ വെ സാധാര്ണ സ്കൂള് തൊറക്കുന്നതി അന്ന് ഭയങ്കര മഴയായിരിക്കും ഇന്ന് പ്ര് ആ ഇപ്രാശ്യം ആ അതുകൊണ്ട് മഴയില്ല അതുകൊണ്ട് നമുക്കിപ്പ നല്ല കാര്യം ഉം വെയിലുണ്ട് നല്ല പോലെ ഉം
എ ഫസ്റ്റ് ഡേന്നെ നല്ല തിലേക്ക് വിട്ട്ട്ട്ണ്ട്
അതെതെ ഇനീപ്പം തണുപ്പൊക്കെ ആയി കഴുമ്പോ പിള്ളേർക്ക് രാവിലെ എഴുന്നേക്കാനും ബുദ്ധിമു ട്ട് പിന്നെ മടിയാരിക്കും ഉം എങ്ങനാ കുഞ്ഞ് പോകുന്നെയെങ്ങനാ
ബസ്സ്ണ്ട് സ്കൂൾ ബസ്സ്ണ്ട് ഇവിട്ന്ന് കൊർച്ച് നടന്ന് പോകും അതിരാവിലെ മദ്രസ് ലേക്ക് വിടും എൻറ്റ് അവ്ട്ന്നും പോകും മദ്രസ ഇല്ലാത്ത സമയത്ത് ഇവ്ടുന്ന് സ്കൂൾ ബസ് ഇവിടത്തന്നെയാണ് വീടിന്റട്ത്ത് കൊർച്ച് കൊർച്ച് നടക്കാനേള്ളൂ അപ്പൊ അവ്ട്ന്ന് ബസെടുക്കുന്നേന് മുന്നേ അവ്ട്ക്ക് പോകും
ആഹ് അപ്പം പിന്നെ കൊഴപ്പവില്ലല്ലേ ആഹ്
ആഹ് വൈകീട്ട് ഉം നാലുമണിക്കെ സ്കൂൾ വിടും നാലര അഞ്ചുമണി ക്കാവും ആടിപ്പാടി കൊർച്ച് നടക്കാണ്ടാന്നപ്പോ അവ്ട്ന്ന് ഫ്രണ്ട്സായി കൂടെ കഥർഞ്ഞി കളിച്ച് ചിരിച്ച് ഒക്കെങ്ങനെ
ഉം ആഹ് അത് രസാലെ നമ പ്പ ബസ്സിന് പോയി സാധാരണ പിള്ളാരൊക്കെ ഇപ്പോ ബസ്സിന് പോന്നോണ്ട് നമ്മളൊക്കെ പഠിച്ചോണ്ടിര്ന്നപ്ലത്തെ പോലെ
ആഹ് നമ്മളൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ വന്ന് പോയി കാറ്റിനോടും കാടിനോടും കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിട്ടല്ലേ വെരാഹഹഹ
എല്ലാരും അങ്ങനാണ് നമുക്കപ്പം അന്നൊക്കേന്ന് പർഞ്ഞാ സ്കൂൾ ബസ്സൊക്കെ കൊറവാണ് കൂട്തലും ദൂരെ ഉള്ളോരൊ ക്കെ ആണല്ലോ സ്കൂൾ ബസ്സിന് പോകുന്നതൊക്കെ ഉം നമ്മളാണെങ്കി അന്ന്
ഇപ്പം മോളട്ത്ത് ഞാതാ പറയാറ് ഇങ്ങള് ഇത് ഇപ്പൊ ബസ്സൊക്കെങ്കില്ണ്ടല്ലോ അമ്മളൊക്കെ എത്ര ലോങ്ങായാലും നടന്നിട്ടെക്കേര്ന്നു പോയിട്ട്ള്ളത്
അതെ ഇവർക്ക് അതിശയവാ ഉംഉംഹ് ഇവർ ക്കപ്പൊ അതിശയാ നമ്മളത്ര നടന്നു പോയെന്നൊക്കെ പറയുമ്പോ ഇവിടെ പിള്ളാരോടൊക്കെ നമ്മള് അത്രേം നടന്നു പോയി അതും ബസ്സൊക്കെ നമുക്ക് കിട്ടിയാലായി നമ്മള് നടന്ന് പക്ഷെ ആ നടന്നു പോകുമ്പൊരു രസ
അത് അത് വെ വേറൊര് രസാണ് ഓടി നേരം വൈകി ടീച്ചറെട്ത്ത്ന്ന് അടി വാങ്ങ്ണതും ഓടി സ്കൂൾലേക്ക് ഹ്ഹ്ഹ് എത്ര
ഒക്കെ ആയിരിക്കും ഓടിച്ചെല്ലുന്നെ പിന്നെ കണ്ണുരുട്ടി മാക്സിന്റെ മാഷ് നിപ്പുണ്ടായിരിക്കും അപ്പൊ അതൂടെ കാണുമ്പോ നമുക്ക് ഒന്നൂടെ പേടിക്കും യോ അടി കിട്ടുവോ വഴക്ക് പറയോ പിന്നെ ടെൻഷനാണ് പിന്നെ ക്ലാസ്സിൽ കേറി റുമ്പ നമുക്കൊന്നൂടെ പേടിയാവും പിന്നെ ഹോം വർക്ക് ചെയ്തിട്ടില്ലെങ്കി അത് പിന്നെതെഴുതാനുള്ള വെപ്പ്രാളം ഉംഹ്
ഫ്രണ്ട്സിൻ്റടുത്തൊക്കെ കൂടെ പോയിട്ടെ പോയിട്ടുള്ള ഓടിപാച്ച്ലായിരിക്കും
ഉം പിന്നെ ഞങ്ങടിവിടെ പിന്നെ താഴെ പിന്നെ ചെറിയൊരു കടയൊണ്ട് ഈ മറ്റേ മിഠായൊക്കെ വിക്കുന്നതും പറ് അങ്ങനൊള്ള സാനങ്ങള പിന്നെ ഇൻ്റർവെല് വിട്ട് കഴിഞ്ഞഴിഞ്ഞാ അന്നേരം കടേലോട്ട് ഓട്ട ഒരു രൂപക്ക് ആ രണ്ട് ആഹ്
ഇവിടുന്ന് വേറെ തല്ലും കിട്ടണ്ടെ ഇന്റർവെല്ലിന് കടെ
ഹ്ഹ്ഹ അത് പറഞ്ഞു കൊടുക്കാൻ പിള്ളാരും കാണാം നമുക്ക് കൂടാണെങ്കി ആരേലും ലൊക്കെ കാണും ഒറ്റുകൊടു പിന്നെ ഒ ഒരു രൂപയ്ക്ക് അമ്പത് പൈസേടെ രണ്ട് മിട്ടായി പണ്ടൊക്കെ കച്ചാമാങ്ങ അങ്ങനൊക്കെ കൊറേ മിട്ടാ
ആഹ് കൊറേ മിട്ടായി ഉണ്ടായിരുന്നല്ലോ പുളിമിട്ടായി ആ എന്തൊക്കെ മിട്ടായിരുന്നു അത് ഇപ്പത്തെ മക്കൾക്കൊക്കെ പറ്റ പറ്റൂല്ലല്ലോ ഇപ്പത്തെ ഡയറിമിൽക്ക് മിൽക്കി ബാർ
കിന്റർ ജോയ് ഇതക്കെയാണല്ലേ
ആഹ് ഇപ്പത മക്ക ഏകദേശം മക്കക്കെല്ലാർക്കും അതായിഷ്
ആഹ് അപ്പ പ്പിന്നെ എല്ലാരും അതേ കഴിക്കത്തൊള്ളൂ പിള്ളാരെല്ലാം ഉം നമ്മുക്കെക്കേന്ന് പറയുമ്പോ അതൊക്കെ കാണാം ക്കേന്നറയുമ്പൊ അഞ്ച് രൂപയുടെ മിഠായിയൊക്കേന്നറയുമ്പൊ വെല്ലെ ബർത്ത്ഡേയൊക്കെ വെരുമ്പോ ആരെങ്കിലൊക്കെ മേടിച്ച് തരുമ്പഴാണ് നമ്മള് കഴിക്ക് ന്നെ അന്നക്കെ ഒരു രൂപയുടെ മി
ഇരുവത്തഞ്ച് ഇരുവത്തഞ്ചെയ്സാ അമ്പൈസാ അമ്പയ്സക്കൊക്കെത്ര മിഠായി വാങ്ങി കഴിച്ചിട്ട്ണ്ട്
അന്ന് ഞങ്ങക്ക് ഇവിടെയിങ്ങനെ പറയുവായിരുന്നേ മറ്റേ ബോംബെ പൂട എന്ന് പറയും ഞങ്ങക്ക്ങ്ങെനെ പഞ്ഞി മിഠായീന്ന് പറയു ചേലെ നാട്ട്ലൊക്കെ പഞ്ഞി മിഠായി ആ അത് ഭയങ്കര ഈ പേപ്പറില് പൊതിഞാര്ന്നെ അത് ഞങ്ങക്കിങ്ങെനെ അപ്പൊ അത് അമ്പത് പൈസയാ
ആഹാ ആഹ് ഇവിടിയതന്നെ ഓരോരു മുട്ടായി ഭയങ്കരൊരുതാണ് രെസാണ് ആദ്യത്തതെക്കെ ഇപ്പെത്തെതാണ് ഇപ്പത്തെ മക്കക്കാണ് തീരെ പിടിക്കാത്തത്
അപ്പം അങ്ങനെ കൊറേ ചെലപ്പം ചെലരങ്ങ് പിണങ്ങും കൂടൊള്ളവര് കിട്ടി യില്ലെന്നുണ്ടെങ്കി പെണക്കവായി വഴക്കാ
തെറ്റി നടക്കുവൊക്കെ ചെയ്യും അഹെക്കൊരു രസേയിരുന്നു മഴയത്ത് നൻഞ്ഞ് കുൾച്ച് കൊടയെട്ക്കാതെക്കെ പോയി നടന്ന് വന്ന് ആഹാ
കൊടയെടു ക്കും എന്നിട്ട് നനക്കത്തില്ല അത് ബാഗിനാത്ത് വെക്കും എന്നിട്ട് പറയും കൊടയില്ലാ
നമ്മള് നടന്ന ആഹ നമ്മള് നട്ന്നോവും മഴയെത്ത് മഴെതാക്കാന്
ഉം അന്നൊക്കേന്ന് പറയുമ്പോ മഴയക്കെ നനഞ്ഞാലും പനിയൊന്നും വരത്തുവില്ല ഇപ്പഴല്ലെ പെട്ടെന്നല്ലെ പനി വെര് ന്നതും ആ നമ്ക്കിപ്പം പൊറത്തോട്ടെറങ്ങാനും പണ്ടൊക്കേന്ന് പറയുമ്പോ വെക്കേഷനെക്കെ ആവുമ്പഴത്തേക്കും ഒരു ദിവസം ശനിയും, ഞായറും കിട്ടിയാലെ അല്ലെങ്കി ക്ലാസ് കഴിഞ്ഞ് വരുമ്പഴെ ഓട്ടവാ കളി ക്കാൻ ഇപ്പപിന്നെ അങ്ങനൊന്നും ഇല്ല എല്ലാരും ടി വി ആഹാ ഹർത്താലൊക്കെ വന്ന് കഴിഞ്ഞാ പിന്നെ നമ്മളാ ണെങ്കി അന്നത്തെ ദിവസം പിന്നെ കളിയോട് കളി
ഓഹ് അത് താണ് ഒന്നാമത് അഹൊരു രസായിരുന്നു പണ്ടത്തെ കാലത്ത് ഇപ്പത്തെ മക്കള് ഫുള്ള് ഫോണില് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇതായിട്ട് നിക്കാണ്
ഉം ഇപ്പപിന്നെ ഫോണ്ന് ഫോണ്, ഗെയിം കളി, പിന്നെ ടി വി യില് കാർട്ടൂൺ ഇതൊക്കെയല്ലെ അവർ ര്‌ടെ ലോകം നമക്കൊക്കേന്ന് പറയുമ്പോ പിന്നെ പണ്ടൊക്കെ പലതരം കളികളാര്ന്നു
അതാണ് എന്തൊക്കെ കളികള്ണ്ടായിരുന്നു പണ്ടൊക്കെ കളികളെക്കെ കൊറവാണ് മക്കക്കിപ്പം ഇഞ്പ്പാ ടെലിവിഷനിത് ഇതൊക്കെ വന്നത് കൊണ്ടിപ്പം
ഉം ക്രിക്കറ്റുകളി, ഫുട്ബോള്, അതൊക്കെയൊള്ളു പണ്ടൊക്കെ പല അക്ക് കളി
മീം പിട്ത്തം
ഉം അന്നൊക്കെ മീനൊക്കെ പിടിക്കാം പോയാ ഏഹ് പിടിച്ചോണ്ട് വരുമ്പോ ആഹ് രണ്ട് പേരൊക്കെ ചേർന്നായിരിക്കും പിടിക്കുന്നത്
അത് ശെര്യാണ് അത് കച്ചറെയായി പിന്നെ ഒരാക്ക് വേണോ രണ്ടാക്ക് വേണോന്ന് ചോയ്ച്ചിട്ട് നി ക്കേം ചെയ്യും
ആഹ് അന്നെട്ട് പിന്ന ലാസ്റ്റ് പിന്നെ പ അടിയാരിക്കും വഴക്കിട്ടിട്ട്
ആഹ് തിരിച്ച് പോരേം ചെയ്യും ആയെക്കേണ് അവടെ ചെടികളെക്കെണ്ടോ?
ആഹ് ഇവിടെ നമുക്ക് ചെടികളെക്കെ കൊറച്ച്ണ്ട് ഇപ്പം വേനൽക്കാലം ആയപ്പോഴ ത്തേക്കിന് നമുക്ക് ചെടിയെല്ലാം ഇതായേ കൊറച്ചൊക്കെ ഒണങ്ങിയൊക്കെ പോയി അവിടെങ്ങനാ ചെടികളൊക്കെയുണ്ടോ? ഉം ആഹ് ഹാ പച്ചക്കറി അതും നല്ലയാ യാ ഇവടെ പിന്നെ നമുക്ക് പച്ചക്കറി യൊന്നും നട്ട്കഴിഞ്ഞ ഇതാവത്തില്ല വേറൊന്നും വള മണ്ണിന് വളക്കൂറുണ്ട് പക്ഷെ നമുക്ക് കാട്ടുപന്നിയുടെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങള് ഒള്ളത് കൊണ്ടെ ഉം
പന്നികള്ണ്ട് ഇവിടെ കൊരങ്ങ്കൾടെ പ്രശ്നാണ് വേറെ പ്രശ്നൊന്നുല്ല ഉം ഇന്നാലും പച്ചക്കറിയൊക്കെ ഏകദേശൊണ്ട്
ഒണ്ടല്ലേ ആഹ് ആഹ് അതപ്പ നല്ലയ എങ്ങ് എങ്ങനാ ഏതൊക്കെയുണ്ടപ്പൊ അവിടെ
ഉം ഇവിടെ വാഴേണ്ട് പിന്നെ മുരിങ്ങ അഹ് വഴുതനങ്ങ അഹ് പിന്നെ കൊറെ മൊളകുകൾ ണ്ട് പിന്നെ അങ്ങനെ കൊറേ എലകള് ഉം അമ്മക്ക് അമ്മക്ക് പൊറത്തേക്ക് കൊടുക്കാനില്ലെങ്കിലും അമ്മക്ക് എടുക്കാനുള്ള ഉപയോഗത്തിന്
ആഹ് വീട്ടാവശ്യത്തിന് എടുക്കാം കാരണം പൊറത്തുന്നൊക്കെ മേടിക്കുന്നതിനേക്കാട്ടിം നല്ലത് അകത്താവുമ്പോ ഏഹ് നമ്മള് മേലെന്ന് ഒണ്ടാക്കുന്നാകുമ്പോ ഒരു ടേസ്റ്റ് നല്ലത് കാണും നമുക്
ആഹ് അങ്ങനെയാണത് ഉം
ഹലോ ആഹ് എട ആഹ് എടക്കങ്ങ് വിട്ട് പോയി റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാ തോന്നുന്നു ഉം
അങ്ങനെക്കെയള്ളത്
ഇപ്പ അങ്ങനെ അങ്ങനെക്കെയാണ് പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്കിപ്പങ്ങനെ പച് ച്ചക്കറിയൊന്നുല്ല ഒരു വാഴയുണ്ടെന്ന് മാത്രേ ഒള്ളു കേട്ടോ അഹ് വാഴ നട്ട് വെച്ചിട്ടുണ്ട്
ഇവിടെം ഒരു തെങ്ങുണ്ട് പിന്നെ കൊറച്ച് വാഴണ്ട് അത് അങ്ങനെ ഓരോന്ന് ഇള്ളതുകൊണ്ട് ഒരുപാട് ഉണ്ട് ഉം ഫുഡ് കഴിക്കാനാവുന്നു
ഉം എങ്കി ശരിയെടാ ഓക്കെ ശരി ഉം ഓക്കെ ഓക്കെ